ആ കേക്കുന്നുണ്ട്
പറഞ്ഞോ പറഞ്ഞോ എന്നാ ഉണ്ട് വിശേഷം
മഴയൊക്കെ ഇണ്ടായിരുന്നോ
ഇല്ല ഇല്ല ഇന്ന് ഇപ്പൊ ഇത്രൊന്ന് പൊടിഞ്ഞ് ന്നരേ പോയി പെയ്തേ ഒന്നുമില്ല ഇന്ന്
ഉം നമുക്കിന്ന് ചെറുതായിട്ടൊക്കെ മഴയൊക്കെ ഉണ്ടായിരുന്നു നല്ല തണുപ്പ് കാലാവസ്ഥ അന്തരീക്ഷം ചെറിയൊരു ആ
ഭയങ്കര ചൂട്
അതിന്റെതായ ഒരു അന്തരീക്ഷം തണുത്തപ്പോഴത്തേക്കും ഒച്ചയടപ്പും ജലദോഷവും
ഇവിടെ ചൂട് കൂടുതലു
ആഹ് കഴിച്ചായിര്ന്നോ
ആ കഴിച്ചേ മുടെന്നെ കെടന്നതേ ഉള്ളു
ആഹ് എന്നായിരുന്നു സ്പെഷലൊ ക്കെ
സ്പെഷ്യലൊന്നുല്ല ചോറ്
കറി
കറീ എന്തായിന്ന ആ കുഴിയാളക്കറി
അതെന്താ
മീ മീൻകറി മീൻകറി
അത് എന്ത് മീനാ അത്
മീൻ അതെന്ത് മീൻന്ന് വെച്ചാ പറഞ്ഞ് തരാനൊന്നും അറിയത്തില്ല കൊഴിയാളാ
കൊഴുവ ച്ചെറ് മീനാണോ
അല്ലല്ല
നെത്തോലി ആഹ് ഓ ഓ ഹൊ ഹൊ കൊഴിയാണ ഞാൻ പച്ച് കൊഴുവാ വല്ലെ ങ്ങനെ ചെറുമീൻ താണൂന്നോർത്തു ഉം ഉം ഉം അപ്പം മീൻകറിയായിരുന്നു ഇന്ന് നാളെത്തേനുണ്ടോ അതോ വേറെ കറി വെ ക്കണോ
ന നാളെ വേറെ വയ്ക്കും അന്നന്ന് വയ്ക്കും
ഉം ഉം അപ്പം രാവിലെ കാപ്പിക്കോ
കാപ്പി അപ്പവും എന്തെങ്കിലു കറിയായിരിക്കും അതൊക്കെ ഉമ്മ ചെയ്യുന്നോണ്ട് അറിയത്തില്ല
വീട്ടില് ആരൊക്കെയിണ്ട്
വീട്ട്ല് ഇപ്പം എൻറെ വീട്ടിലാണ് ഞാൻ എൻറെ വീട്ടിൽ ഉമ്മ വാപ്പ ഞാനും മോളും
ഉം മോള് സുഖമായിട്ടിരിക്കുന്നോ സ്കൂളിലൊക്കെ പോവുന്നുണ്ടോ
സ്കൂളിൽ പോകുന്നെയൽ പൊടി തെച്ചാണൊ നാലു മാസം ആയതേ ഒള്ളു
ഓഓ ഓ ഒക്കെ ഉം പിന്നെ വേറെ ന്നണ്ട് വിശേഷം ചൂട് കാരണം കെടപ്പ് കാരണം ണം ഒരു രക്ഷയില്ലായിരിക്കും
ഓ ചൂട് കാരണം എനികറിയ ത്തിലൊന്നും പറഞ്ഞ് ഇന്നിപ്പ കറണ്ടും കൂടി ഇല്ലാഞ്ഞോണ്ട്
ആഹ് ഹാ
വരുണു
പെരുന്നാളൊക്കെ ആയപ്പോ ത്ത്യേക്കും കുഞ്ഞുവാവച്ചി എന്നാ പറയുന്നു
എന്തേ പറയാൻ സുഖായിട്ട് ഇരിക്ക്ന്നു
ആഹ് ഉം
ആ ഡ്രസ്സ് എടുത്ത് മോ എടുത്ത്
ആഹ് ഇക്ക അവിടെ എറച്ചിയൊക്കെ കിട്ടുവല്ലോ
പള്ളിന്നിട്ടും ഹലോ
പറഞ്ഞോ കേക്കുന്നുണ്ട്
ആ ഞാൻച്ച് പോയന്ന് പിന്നെ ഉം കിട്ടും കിട്ടും പള്ളീന്നും കിട്ടും നമ്മള് മേടിക്കും
ആ തേങ്ങാച്ചോറൊക്കെല്ലേ സ്പെഷ്യലാ
ആ
ഉം അവിടെ കൂടുതൽ എങ്ങനെയാ ബിരിയാണിയോ
ആ ബിരിയാണി നമ്മുടെ ബിരിയാണി ചോറ്
നമക്ക് ഇവിടെ തേങ്ങാച്ചോറാണ്
അതെങ്ങനെ വക്കുന്ന
അത് ബിരിയാണി വെക്കുന്ന പോലെ തന്നെ വറ്റിച്ചെടുക്കും അത് നമ്മുടെ സാധ അ എങ്ങനെെ അരിയന്നതാ കുത്തിരി
എ കറി അല്ല നമ്മടെ ബി ണരി
അല്ല സാധാരണ ചോറ് വെക്കുന്നരി ഒത്തിരി വെള്ളയ കുരിയാണോ അതോ കു ഉം കുത്തിരിയാണോ
വെള്ളേരി
ല്ലരി ആ് ഇവിടെ നമ്മള് കുത്തരിയാണ്
അതെ അതെ ചുമന്ന അത് മറ്റേ ആ മനസ്സിലായി
ഉം ആറൈസിലാ നമ്മൾ ഇവിടെ വെക്കുന്നത് നമ്മളെല്ലാ അ തന്നെ വെള്ളരിയാണ് ചുമന്നരിയാണ് ഉപയോഗിക്കുന്നത് കൂടുതലേ ഉം
പക്ഷെ അതിന് അത് കഴിച്ച ഷുഗർന്നും വരൂലന്നു തോന്നു അല്ലേ
ആ ഷുഗറും നമുക്ക് വെള്ളയരി അല്ല ഇല്ല ശരിയാ വരുന്നത് വരും എന്നന്താ കഴിച്ചാലും
അല്ല പറഞ് കേട്ടിട്ടുണ്ട് അതില് കുറവാണ്ന്ന്
ആ അതിനകത്ത് നമുക്ക് ആ ഒരു ഉം ആ ഒരു മെറൂൺ കളർ ഉള്ളത് കൊൊണ്ട് അതിനകത്ത് ഇത് കൂടുതലുണ്ട് അതുകൊണ്ട് നമുക്ക് ഫ്ലൈ ഫൈബർ കൂടുതലുണ്ട്
ആ
ഉം അപ്പൊ ആ ചോറ് പരി കാര്യം നമ്മള് ബിരിയാണി ചെയത് വെക്കുന്നലെ കഴുകി എടുത്തിട്ട് അതിനകത്തോട്ടോരു മസാല കൂട്ട് അങ്ങങ് ഒഴിു പറ്റിച്ചെടുത്ത് അതായത് പെരിഞ്ചീരകവും കറുവപ്പട്ട പിന്നെ ഈ ഇറച്ചി മസാല പോലെയുള്ള സാധനങ്ങളെല്ലാം മഞ്ഞപ്പൊടി എല്ലാം കൂടെ ചേർത്ത് തേങ്ങാ ചേർത്ത് വട്ടുക അരക്കി
ആ
ആ അരപ്പ് ഉപ്പിട്ട് കരിയാപ്പല ഇട്ട് ഈ ചോറിലോട്ട് ഒഴിക്കും ആ അപ്പം ആ ചോറില് ഒരളവ് വെക്കും ഒരു ആ ഒരു ഗ്ലാസ് അതിന് മുക്കാം ഗ്ലാസ് വെള്ളം എന്നുള്ള വെറ്റി തരാനുള്ള വെള്ളം ഒറ്റൂല
ഉം ഉം
അപ്പൊ അങ്ങനെ അത് വറ്റിച്ചേർക്കും
ആഹ്
അത്രേ ഒള്ളു തേങ്ങാച്ചോറ് ഈസിയാണ് ടേസ്റ്റ് അതെ
ആഹ് നമ്മള് കഴിച്ചിട്ടില്ല വെച്ചിട്ടില്ല
ഉം യൂട്യൂബില് ഒന്ന് തേങ്ങാ ചോറ് ന്ന്‌ അടിച്ച് കൊടുത്തു നോക്കിയാൽ
ഉം
കട്ടി എളുപ്പമുള്ള ടിപ്പായിട്ട് നമുക്ക്
പെരുന്നാളിനതാണോ അല്ലല്ലോ
ക്ക് പെരുന്നാള് ന്ന്‌ പറഞ്ഞാലും ഒരു ഞായറാഴ്ച്ചാന്നു പറഞ്ഞാലും ക്കെ നമുക്ക് പെട്ടെന്ന് അതാണ് വരുന്നത്
ആഹ്
പിന്നെ കപ്പ വേവിക്കും ചക്ക വേവിക്കും ചേന, ചേമ്പ്, കാച്ചില്
ഉം ഉംഉം
അവിടെ നിങ്ങക്ക് ചേനയും, ചേമ്പും കാച്ചിലും ഒക്കെ കിട്ടാനുണ്ടോ
അ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് വസ്തു ഒക്കെയുണ്ട് കൃഷിയുണ്ട് എന്റെ ബാപ്പാക്ക്
എന്തൊക്കെയാ ഉള്ളെ
ഏ
എന്തൊക്കെ കൃഷിയാ ഉള്ളത്
കൃഷി എല്ലാം ഉണ്ട് പച്ചക്കറി അതുപോലെ എല്ലാം ഉണ്ട് ചീനി, വാഴ ചേന, ചേമ്പ്, കാച്ചില് അങ്ങനെയുള്ള എല്ലാം ഉണ്ട് ഇഞ്ചി മഞ്ഞള്
ഉം
ഈ വട്ടം മഞ്ഞളില്ല ഇഞ്ചി ഇട്ടിട്ടുണ്ട് മഞ്ഞളില്ല ഈവട്ടം
ഉം
ബാക്കി പിന്നെ ചേന, ചേമ്പ്, കാച്ചില്, ചീനി, വാഴ ഇത്രയും ഇട്ടിട്ടുണ്ട്
ആഹ് ആ ആ അത്യാവശ്യം നിങ്ങൾക്ക് ഞങ്ങളെപ്പോലൊക്കെ തന്നെ എല്ലാം ഉണ്ട്
അതല്ല ഇനിയിപ്പം പയറിടണോന്നും പറഞ് ഇരിക്കുന്നു ഇട്ടില്ല
ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മള് ഉപയോഗിക്കുന്ന പോലെ വരില്ലല്ലോ പൊറത്തുന്ന് വാങ്ങിക്കുമ്പം
അതാണ് വീട്ടിൽ അങ്ങനെയുള്ള ചില്ലറ സാധനങ്ങൾ ഉള്ളത് കൊണ്ട് പൊറത്തുനിന്ന് പച്ചക്കറി വേടിക്കണ്ട
ഉം അതെ അത് തന്നെ ഒരു വഴയുടെ ചുണ്ട് ഒടിച് ച്ച് തോരൻ വക്കുവോ വാഴയ്ക്ക തോരൻ വയ്ക്കുവോ
ആ അതാണ് നമുക്ക് പിന്നെ മറ്റേ വഴിതനങ്ങയും ക്കെയുണ്ട്
ഉം ഉം ഞങ്ങൾക്കും അതെ ചെറു തക്കാളിക്കാ, കാന്താരി, വഴുതനങ്ങ തക്കാളിക്കായും കാന്താരിയും വഴുതനങ്ങായും ഒന്നും പിന്നെ നമുക്ക് ക്ക്‌ മേടിക്കണ്ട
അതാണ്
പിന്നെ ചെറിയൊരു എല ക്കോവീസ്
ആഹ്
ആഹ് ഞല് ആ ചീര വേലിച്ചീര ചക്കാ ചക്ക കുരു മാങ്ങ
ഉം
ബാക്കിയുള്ള ഒരുമാതിരിപ്പെട്ട സാനങ്ങളെല്ലാം തേങ്ങ ഉണ്ട് നമുക്ക് അരക്കാൻ മേടിക്കണം
ങ്ങക്ക് ഉണ്ടാക്കും
ഉം
നമ്മൾ കൃഷി യ്യുന്നുണ്ട് ഇങ്ങനം അടുത്തുള്ളരു രയിടവും കൃഷി യ്യുന്നുണ്ട്
ആഹ്
അപ്പൊ തിൽ തെങ്ങുണ്ട് അപ്പൊ നമ്മള് അത് നമ്മ കാണും
ഉം ഉ ഉ ഉം ഉ
മ്മളാണ് നോക്കുന്നത് അപ്പ നമ്മളാ അടത്തുവ എല്ലാം ചെയ്യും
ഉമുക്ക് ഏലം ഏലം നമ്മുടെ ഏറിയയിലൊകെ ഏലമാണ് കൂടുതലും അതുകൊണ്ട് അങ്ങനെ എ മെയിനായിട്ട്
നമ്മളിവിടെ അങ്ങനെയില്ല
ആ നിങ്ങക്കവിടെയില്ല നമുക്ക് ഇങ്ങനെ ഏല വാണ് പ്പ അതിന്റെതായ ഗാ ഒരു ഇതില് ചെയ്യുമ്പോ നമ്മള് ഏ പിന്നെ ഈ കൃഷിയിലേക്ക്
എ ഏ അ അവിടെക്കെ ലാവുമായിരിക്കുലെ ഏല ക്യാ
ആഹ് അതെൻ അത് പിന്നെ ആ് ഇവിടെ എമ് വെലയാണ് ഇവിടെയും പത്തും രണ്ടായിരം രൂപയൊ
ആ നമ്മുടെ ഇവിടെ ഒരു നൂറ് രൂപക്ക് മേടിച്ച ഒരി ഇത്തിരിയേ ഉള്ളു നൂറൊകെ പോം പോ
ആഹ് ഇവിടൊക്കെ അതെ ഒരു കിലോയ്ക്കൊക്കെ രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അയി
അറിയാവുന്ന അല്ലുങ്കി ഉണ്ടെങ്കി തരുവല്ലോ ഇതിരിയൊക്കെ തരൂലേ
നമുക്കുണ്ട് നമുക്ക് സ്വന്തം കൃഷിയുണ്ട്
ആ അറി
ഉം നമ്മക്ക് ഏലം കുരുമുളക് ആ പിന്നെ അങ്ങനെയുള്ളത് എ കാപ്പിക്കുരു
ആഹ് കാപ്പ പ്പിക്കുരു നമ്മള കണ്ടി നമ്മള ഇവിടെ ഉണ്ട് ചിലടുത്ത് രണ്ട് മൂട് മൂന്ന് മൂടൊക്കെ
ജാതിക്കായും പിന്നെ റബ്ബറ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് സ്വന്തമായിട്ടില്ല പക്ഷെ എന്നാലും അടുത്ത ഏരിയയില് എല്ലാം ഉണ്ട് നമ്മുടെ കൃഷ
അതെന്ത് ചെയ്യും
എന്തോ
ജാതിക്ക് എന്തെ ചെയ്യുന്ന
ജാതിക്കാ ഒരു ഫ്ലേവർ അല്ലേ ഏതൊക്കെ സുഗന്ധ വ്യഞ്ജനങ്ങള് കുരുമുളക് ചെയ്യുന്നത് പോലെ തന്നെ അതിന്റെകത്തെ കുരുവാണെലും അതിന്റെ പുറത്തെ തൊണ്ട ആണെങ്കലും എല്ലാം ഏർ വിറ്റു പോകുന്ന സാധന
ആ അല്ലേ അതിന്ത്ത ഒരു ചുമന്ന റോസോ ചുമന്ന ഒരു കളർ
ആ ആ അതെ അതെ റോസും മഞ്ഞയും ചോ ചോപ്പും ഒക്കെ പല കളറും ഉണ്ട് അത്
ആ ആ റോസ് സമുദ്രയും
അത് ഈ അങ്ങാടി മരുന്ന് പോലെയുള്ള ഈ പ്രസവിച്ച് കിടക്കുന്നവർക്ക് ശുശ്രൂഷയ്ക്കു ഒക്കെ അങ്ങാടി മരുന്നുകളും
ഓണക്ക ചെയ്യ ആ ആ അല്ല ഞാനിങ്ങനെ കണ്ടണ്ടട്ടോ വീഡിയോസ് വിഡിയോസ് അതെന്തോ ഉപയോഗിക്കും എന്നും പറഞ്ഞ്
ഉം ഉം അതൊക്കെ പല പല മ മാറുന്നകളെ പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെലും പൊടികളൊക്കെ വരുന്നതിനകത്തൊക്കെ ആണെലും ഒരുമിഷം അതിന്റെൊക്കെ വരും വയർ വേദന ഉണ്ടാകാതെ അങ്ങനെയൊക്കെ
ആ
ജാതിക്ക ജാതിക്കാ നമ്മളോഒരു കൊച്ചു പിള്ളേർക്ക കൊടു
ആ ജാതി അത് മറ്റേ ആ ന തിരിയാ അല്ലേ
ഉം നല്ല അത് വയമ്പ് തനമ്പ് അതല്ല ഇത് വയറുവേദനക്കൊക്കെ കൊടുക്കും ജാതി
ജാതിക്ക കൊടുക്കല്ലേ
ഒക്കെങ്ങാടിക്കടയിലൊക്കെ കിട്ടും ആ ആയിക്കോട്ടെ